ഹലോ ആ ഓ കേൾക്ക്ണ്ട്.
അ എന്താണ് സുഖാണോ?
സുഖായി പോണ്.
ഫുഡ് ഒക്കെ കഴിച്ച് റെസ്റ്റിലായിരിക്കുല്ലേ?
ആ ഇപ്പൊരു റസ്റ്റിന്റെ സമയാണല്ലോ?
ആ അതെ ഞാനതേപോലെ ഫുഡൊക്കെ കഴിച്ചിട്ടങ്ങനെ കിടക്കേയിരുന്നു.
ആ കിടക്കണ ശീലില്ല്യാ. പിന്നെ അഥവാ കെടന്ന ഒറങ്ങി പോവും. അതോണ്ട് പിന്നെ കെടക്കാൻ മെനക്കെടില്ലാ ആടിണ്ടവടെ അപ്പ അതുകൊണ്ട് പിന്നെ കെടക്കാൻ മെനക്കെടെല്ല്യാ
ആഹ് അത് ശരി അപ്പൊ ആടിനെന്താ പൊറത്ത്കൊണ്ടോവോ?
പൊർത്തേക്ക് ഒന്നും കൊണ്ടോവാൻ എനിക്ക് വയ്യ കൈക്ക് നല്ല വേദന പിന്ന അങ്ങനെ എല ഇങ്ങനെ വെട്ടിക്കൊണ്ടോരു ഹസ്ബന്റിങ്ങനെ എല വെട്ടിക്കൊ കൊണ്ടോരും അപ്പൊ അതിങ്ങന എടുത്തുകൊടുക്കും പിന്നെ മഴ പെയ്യണ നോക്കി നി ക്കണം ഐറ്റങ്ങളൊന്ന് കൂട്ടിലേക്കാക്കാനേ അപ്പം മ ഞാൻ ഒറങ്ങിപ്പോയാല് അത് നടക്കൂല്ല.
ആഹ് അപ്പ പൊറത്തേക്ക് കെട്ടുവായിരിക്കൂല്ലേ?
മുറ്റത്തേക്ക് കെട്ടും. കണ്ടെണ്ട് കൊറച്ച് ഭാഗം മുറ്റമില്ലാത്ത ഏരിയെണ്ട്. അപ്പൊ അവിടേക്ക കൊണ്ടോയി കെട്ടും ഞങ്ങളെവിടെ തന്നെയാണ് ചെറിയൊരു പറമ്പ് പോലെ
ആഹ് പ്ലാവിന്റെല്ല അതൊക്കെ പറ്റുവല്ലോ ല്ലേ?
അയിന്റെ പുല്ല് മാത്തുന്നേന് ഇപ്പം മടിച്ചിയാനാട്. എലന്നെ കിട്ടി കിട്ടി ഇപ്പം പല പുല്ല് കൊണ്ടെ കെട്ടാല് പിന്നെ ഞമ്മളും കൂടെങ്ങനെ നിന്നൊടുക്കണം അത് ഇനിക്ക് കഴിയൂല ഇനിക്ക് കയറ് വലിക്കുമ്പോ നും ഈ പിന്നെ ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവെണ്ട് കൈ ക്ക് അപ്പൊ ഉം അത് മുട്ടുവേദന ആഹ് ഒന്നു ആ കയ്യോണ്ട് എടുക്കാനേ വയ്യാ.
ഓഹ് എന്നട്ട് കാണിച്ചില്ലേ?
ഓഹ് കാണിച്ച് റെസ്റ്റ് ആണ് വേണ്ടത്. ഞമ്മക്ക് റസ്റ്റ് എടുക്കാൻ കഴിയണില്ല ഞാനൊരു ചെറിയൊരു ബെൽറ്റ് കെട്ടുന്നത് ക്ക ചെറിയൊരു ബെൽറ്റ് ആ കൈക്കൊര് ഉം എന്താ പറയാ നമ്മള് ഏഹ് ഇങ്ങനെ തിരിക്കുവല്ലോ എഹ് താ ചാവിയിട്ട് തിരി ക്യാതെപോലെ ഒരു ക്ലാസ് വെള്ളടുക്കാ അതൊന്നും കഴിയൂല. ആ അവിട അ മുട്ടിന്റടുത്ത് ആ തിരിച്ചിൽ വരുമ്പോത്തിനും ആഹ് കയ്യാകെ വേദനോണ്ട് ഇങ്ങട്ട് കൊയ്ഞ്ഞോവും.
മൊത്തത്തില് വേദനവരിയ?
ത്തത്തിലില്ല്യ ആ ആ മുട്ടിന്റെ ആ ഭാഗത്ത് ആ ആ ഒരു ഭാഗം. അത് മതി വേദനക്കിന്റമ്മോ രണ്ട് മൂന്ന് മാസത്തോളായി സഹിക്ക ക്കണ്
ഓ അത് ശരി.
ഇക്കാക്ക ഒന്നും ആടിനെ കൊണ്ടോയി കെട്ടൂല. ഇം ഇവിടെ തന്നെ ആഹ് ഞാൻ പറഞ്ഞേണ് എല എപ്പളാണോ തീരനെ അപ്പൊങ്ങള് കൊണ്ട ഞിട്ട്കൊടുക്കാൻ ഞാൻ ഞിട്ട്കൊടുക്കും പക്ഷെ പൊറത്ത് കൊണ്ടോയ് ആദ്യോക്കെ പൊറ ത്ത് കൊണ്ടോയി കെട്ടല്ലേനി ഞാന് എന്നാ പിന്നെല്ലാ സൈസ് പുല്ലുകളോല് തെരഞ്ഞു പിടിച്ച് ഓല് തിന്നോളും. ഇത് ഞമ്മള് എല കൊടു നക്കണേ മാത്രല്ല തിന്നാ കയ്യുള്ളൂ
ആഹ കുട്ടികളും ഉണ്ടായിക്കോ
ഞാൻ രണ്ട് കുട്ടികളും ഉണ്ട്
ഏ അ ഐക്കള പിന്നെ കെട്ടിട കെട്ടിടുവോ ഇല്ലല്ലോ
എനിക്കെ ആ ഇപ്പം കെട്ടിടല്ലാണ് വച്ചാല് അയൽവക്കത്തേക്കൊക്കെ പാഞ്ഞാളു
ആ അതെ ഓലി പുല്ലും അത ആ അതെ വീട്ടിലെന്തേ കണ്ടക്കെ അവ കടി
കടിക്കുക കടിക്കണ മാത്രല്ലോ ഒല കൊല ഇങ്ങനെ തുറന്നെടുക്കണ കൊലായി ആണ് അപ്പൊ വേ കൊലായി കയറിക്കാളൂ അപ്പോല്ക്കൊ അവക്കൊരു ബുദ്ധിമുട്ടല്ല പിന്നെപ്പോ ഞാൻ കെട്ടിടല് തുടങ്ങി. രണ്ടു മാസം ആവണ ഉള്ളോ
ആഹ
ഉം ഇപ്പ ഇപ പാഞ്ഞ പാഞ്ഞ നടക്കുമ്പോളാണ് റ്റുംങ്ങൾ വേം വലുതാവശ്യം
ആഹ ആ വിട്ടാലും ഓൽക്കോ ഒരു ഇതാണ് ഉള്ളില അങ്ങ കെട്ടിത് നാട്ടി നല്ലത്. ഇപ്പോ അതിനുള്ളൊരു സൗകര്യം വേണോ ആ അതന്നെ ങ്ങള് റോഡ് സൈഡ ആയിരി ല ഉള്ളോട്ടൊന്നല്ലേ ആ
ഈ ബ എന്തൊക്കെ പോകും ജീപ്പ് ബസ്സല്ലാ എല്ലാ വണ്ടികളും പോകും ബസ് പിന്നെ ഈ ട്രിപ്പിന്റെ ബസുകളൊക്കെ എങ്ങനെ വരികന്നല്ലാ വല്ലാത്ത വണ്ടികൾ വരൂല അങ്ങനത്തെരു ഉള്ളേരിയാണ്
ആഹ് അനെ ആടിന അങ്ങനെ പാലൊന്നുംല്ലായിരിക്കൂല്ലേ
ഓ പാലുള്ള ആടാണ് രണ്ടു മാസമുള്ള മക്കളല്ലേ പാലുള്ള ആടാണ് ഓ രാവിലെ കറക്കും രാവിലെ കുറച്ചു നേേരം ഫുള്ള് ഒല കുടിപ്പിക്കൂല അപ്പൾ ഇന്നിപ്പം പാലിന് കോളാരൊക്കെ വന്നിക്കണ്
ആഹ പാലിന് നല്ല ഡിമാൻഡ് ആണല്ലോ ആ അതെ അതെ അതെ അത് അങ്ങനെ കിട്ടാനും ഇല്ലാന നിങ്ങള അങ്ങനെ കുറേ ചോദിച്ചു നടന്നേന്
അപ്പ ഇന്നിപ്പോ ഏതായാലും ആ ആള് വന്ന് ഇങ്ങോട്ട് വന്ന് ചോയിച്ചതാ അപ്പൊ നാളെ മുതൽ കൊടുക്ക അയ്‌ എന്നാ പിന്നെ അങ്ങനാ പിന്നെ നമുക്ക് അടൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങി കൊടുക്കാം ആ ഒരു വരുമാനം ഉണ്ടാവല്ലോ
ന്നെ കൊറച്ചൊക്കെ ഉണ്ടാവുന്നു മ മാസത്തിലുണ്ടാവല്ലോ
ആഹ അപ്പൊ ഞാൻങ്ങ വിചാരിച്ചഓ തേടി വന്നപ്പോ ഭയങ്കര സന്തോഷവും എന്നാ പിന്നെ ഞാടള്ള ഭക്ഷണത്തിന് വന്നന്ന് നോക്കണ്ടല്ല മറ്റ് നമ്മള ഇങ്ങനെ കയ്യിന്നടുത്ത് പിന്നെ വിൽക്കുമ്പോഴല്ല
ആ പിന്നെ അങ്ങനത്തെ പശു പിന്നെ കഴിക്കണവർ അങ്ങനത്തെ എല്ലാം ഒന്നും ഉക്ക് പറ്റൂലേ അല്ലെ കഞ്ഞിവെള്ളം നല്ല നല്ല രതിലൊക്കെ ആ
ആഹ പിന്നെ ഈ ഇവിടെ ഇവിടെ ചാടന് പ്രത്യേകത ഉണ്ട് എന്ത് പൂളി ച്ചതായാലും വേണ്ടല്ല എന്തായാലും വേണ്ടല്ല ഓള തിന്നോളൂ തിന്നും ചെയ്യും കുടിക്കയും ചെയ്യും
മ അനൊന്നും കൈക്കൂല
ആഹ ആകൾക്ക് ഭയങ്കര സുഖാണല്ലോ ഒരു വൃ
ആ് അതാ അത് ഞങ്ങൾക്കൊക്കെ ഇവിടെ ഭയതൊക്കെ ഉണ്ടായാലും ഒടുക്കും കൊണ്ടാവലോ ഇവിടെ അടു അത്ത ആടണ്ട് പക്ഷെ അത അങ്ങനെ ഒന്നും അതി ആദ്യം ഒന്ന കിക്കൂലരുന്നേക്കാ അങ്ങനെ എല്ല ആ വേസ് വേസ്റ്റ് ഒക്ക ഇവിടെ ബാക്കി ഇവിടെ അത് ഇത അ അങ്ങനെ കൊണ്ടപോയിട്ടല്ല ഞങ്ങള്
ആ ഏലഞ്ഞിപ്പോ ഉണങ്ങിയാലും അത് തിന്നും ഉണങ്ങി ഉണങ്ങി ഇത് എന്താ പറയാ ചുക്ക് പോലൊയാലും അത് ' തിന്നോളും അതൊന്നും പ്രശ്നല്ല അതേപോലെ വേസ്റ്റുകളൊക്കെ ഈ പഴത്തൊലി അങ്ങനെ എൻ ന്ത്ഇണ്ടെങ്കിലും എഞിപ്പോ ഇനിയിപ്പോ കറി ആയതൊക്കെ ആണെങ്കിലും ആളകള് തിന്നൂല ന്ന്പറയല് പക്ഷെ കറി ആയതൊക്കെ തിന്നു
അങ്ങനെക്കെക്കായമക്ക് സുഖമാണ് അതന്നെ ചെലറ്റക്കെ കുറച്ച് നാമൂസായിരിക്കും അപ്പൊ ഞമ്മുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ പിന്നെ ആ ആ
കുട്ടിയന്നാമൂസാണ് വെള്ളതു വരെ കുടിക്കൂല ആ അയിന വെറും പാ ല് മാത്ര എലാ പാല് എലാ പാല് അത് മാത്ര തിന്നുള്ളു ഞാൻ പറിയ ഇനിപ്പോ ആഹ് ഇനിപ്പോ പാല് കുടിക്കലന്നെ അത്രയും വലുതായിട്ട് ഇനി പാലുടിക്കല്ലേ ഞി ഞാൻ തരൂലാ വുന്നത് ഇന്ന് തീരെ കെട്ടയിച്ചേ ഇല്ല മറ്റേ എടക്കെടക്ക് ഇങ്ങനെ കെട്ടയിച്ച് പാല് കുടിക്കാൻ വി ടലിൻ്റെനിം എന്ന ഓല് പാലു വേണം ആവശ്യപ്പെട്ടപ്പോം പിന്നെ ഞാന്
ആഹ് ഞിപ്പ ശ്രദ്ധിക്കേണ്ടി വരും ല്ലേ ആ അതെ ആഹ് അതന്നെ അതന്നെ ഓല് ടൈമ് വരുമ്പോളെ മഴ ഇണ്ടന്നവടെ
ഇല്ല ഇന്നിപ്പോ കൊറച്ച് വെയില്ണ്ട്
ആ ഇന്ന് ഇവിടെ എടക്കിടക്ക് ഇങ്ങനെ വരണ്ട് പെയ്യണ്ട് എ് ന്നിപ്പൊ രണ്ടട്ടം ഉം ഉം ഇപ്പൊ ഇന്നിപ്പോ രണ്ടട്ടം ഇങ്ങനെ പെയ്ത് അപ്പോ ഞാൻ പൊറത്തേക്കൊന്നും ഇട്ടേയില്ല മറ്റേ മ്മള് അകത്ത് ഇരിക്കുന്ന ടൈമിലായിരി ക്കും പെയ്യ ആ അപ്പൊ ഇ ടെ ആ അത് നനയലും പൗതി നനയലും നനയാ ത്തതൊക്കെ ആവും അയിലേറെ ല്ല് ഇടാതെക്ക ഇത്രേം ദിവസന്നുല്ലേ നിം ഇന്നും ഇപ്പൊ ആ ഇന്നലേം മിനിഞ്ഞാന്നൊന്നും ഇല്ലേനിം അന്നൊക്കെ വ വെയിലന്നെന്
ന്ന് ഇന്ന് ഉച്ചക്ക് ചെറിയൊരു വെ മഴ പെയ്താണ് ചെറിയ ചെറിയരു രീതിയില്
ആ അതന്നെ മറ്റല്ലാം മയന്റെ ടൈമ് ഒക്കെയാണല്ലോ
ആഹ്
ഇപ്രാവശ്യം ഇങ്ങനെ ഇനിയിപ്പോ വെള്ളത്തിലൊക്കെ ആയിരിക്കും ബുദ്ധിമുട്ടാവ
അതന്നെ മഴ മഴ കൊറഞ്ഞാലും ബുദ്ധിമുട്ടാണല്ലോ അല്ല ഞങ്ങക്ക് തരെ വെള്ളത്തിന് ക്ഷ മംവന്നില്ലാച്ചാ വയൽവക്കാണ് അപ്പ ആഹ് ആഹ് അതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമമൊന്നുല്ല
ആഹ് ഞമ്മക്ക് ഇവിടെ ഒരു കിണറും എ് മൂ മൂന്ന് വീടുവാ അപ്പൊ ഒന്ന്ച്ചു ആഹ് മൂന്ന് വീട് മൂത്തച്ഛന്റെ വീട്ടത്തെ കെണറന്നാണ് ആഹ് അത് ആഹ് വറ്റുവ മ്മള് പിന്നെ വേനൽക്കൊക്കെ ലാസ്റ്റ് വെള്ളം ഇണ്ട് ണ്ടാവുല്ല പിന്നെ മ്മള് വെള്ളം ഇങ്ങനെ കുടിവെള്ളം വരലണ്ട് ആവും റോഡ് സൈഡ്ള്ളവർക്ക് കൊഴപ്പല്ല ഞമ്മ ഞങ്ങടെ വീട് കൊറച്ച് തായാണ് അപ്പ ഇങ്ങട്ട് കൊണ്ട രാനും ബുദ്ധിമുട്ടാ അപ്പൊ ഇങ്ങനെ പോയാല് മഴ കൊറവായാല് ആഹ് എന്റെ വീട്ടിലൊക്കെ വെള്ളം വാങ്ങലേനി പിന്നെ ഒരു ടാങ്കി ക്ക്ഇപ്പ എത്ര എത്രോ ഒന്ന് പറയണേക്കാ ആയത്തിയോ എത്രോ പറയണേക്കാ അവിടെ അങ്ങനെ ഓ വാ അവിടെ എന്റെ വീട്ടിലൊക്കെ പൈസ കൊടുത്ത് വാങ്ങലേനൊ ഇപ്പൊ ഇവിടെ കല്യാണം കഴിച്ചോടത്ത് പിന്നെ അങ്ങനെ. ത്തെ കൊഴപ്പല്ല ന്നാലൊരു കെണറാവുലോള് ലാസ്റ്റ് വേനല് ആയാല്. ബുദ്ധിമുട്ടാണ് ന്താ മഴക്കാലത്ത് മയ ഇല്ലാ
ഔ എന്തൊരു ബുദ്ധിമുട്ടാല്ലേ വെള്ളം വാങ്ങിയൊക്കെ ഉപയോഗിക്കാറയുമ്പോ മ്മക്ക് അത് ഇടുക്കാൻ തന്നെ പേടിച്ചോണ്ട് ഇട്
സത്യം അടാ മറ്റേരു പൈപ്പ് വെള്ളേ നി അപ്പൊ ആ പൈ പ്പ് കേടനി കെണറില്ല അപ്പൊ പൈപ്പും വെള്ളവും നിന്ന് അങ്ങനെ വെള്ളം വാങ്ങി പിന്നെ കൊറ രണ്ടുമൂന്നുസം ഇവിടൊക്കെ വന്ന് നിന്നക്കേനിമ്മ പിന്നെ ഒരു രണ്ടെട്ടോ മൂന്നെട്ട ക്ക വാങ്ങിയന്നെ ഏ അതന്നെ വെള്ളംന്നിറയുന്നത്. അപ്പോ ആ അതെ പിന്നെ നമ്മക്ക് വ അതന്നെമ്മ പറയല്. വാങ്ങ ക ട്ടുള്ള വെള്ള ആകുമ്പോളേ നമക്ക് എടുക്കാനും തോന്ന്ണ്ല്ല ആ അത്തെ അതെ എന്തിനൊക്കെ വേണം. കുട്ടികൾ ഉം കുട്ടികളും കൂടി ഉണ്ടായ പിന്നെ നോക്കണ്ടല്ലോ. ഓലക്ക്പ്പ ചറില്ലല്ലോ ആ അതന്നെ. അപ്പൊ അങ്ങനെ മഴ ഇല്ലാതായപം ആകൊ കുയഞു.
ഉ ഈ മഴക്കാലത്ത് ഈ മഴക്കാലത്ത് മഴ പെയ്യഞ്ഞാല്. പിന്നെ വേനൽക്കാണ് നമ്മൾ അതിന്റെ
അ അതാണ് അതാ പറയണ്. ഈ ജൂണില് പറഞ്ഞാ നല്ല മഴന്റെ ടൈംല്ലേ?
ആഹ പക്ഷെ ഈ ഈ ഒരു വേനൽക്ക് വല്യ ബാധിച്ചിട്ട്. ഇല്ല വെള്ള ഇല്ലാത്തത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നല്ല മഴ പെയ്തിക്കണ്.
ആ അതാ അതോടാണ്. ആ അതെ അതെ ആ ഇവിടെ ഈ പ്രാവശ്യം അത്ര ഇങ്ങനെ ഗാസിക്ക് ഇങ്ങനെ മോളചു ഇങ്ങനെ കൊറച്ച് ഇങ്ങനെ പൊന്തലും തോടുത്തി. എന്നാലും കിട്ടലുണ്ടായിനല ഇടുബോക്കെ കിട്ടലുണ്ടായിന്. ഒരു മൂന്നാള് ആവുമ്പോളേ ഓരോ ടൈം അങ്ങനെ അടിക്ക. മൂന്ന് വീട്ടിൽ
അയി മഴ ഇപ്രാവശ്യംന് മഴ നേരത്തോടെ പെയ്യല്ലല് തുടങ്ങിണ്. എപ്പോളും മയക്കാലന്നെയന പക്ഷെ ആഹ അപ്പൊ ഇതിങ്ങനെപ്പ കുറഞ്ഞു കുറഞു വരയാണ്. ഇപ്പഴൊക്കെ നല്ല മഴ പെയ്യേണ്ട ഒരു സമയമാണല്ലോ?
ആ അതെേ നമ്മള് സ്കൂളില സ്കൂൾക്ക് പോകുന്ന ടൈമില് അങ്ങനോയ്നല്ലോ. നടൊക്കെ പോരുപം. ന്തോ എന്തു മഴ ഇന്ന് ഏതോ കഴിഞ്ഞാലല അതിന്റെ മുമ്പൊക്കെല്ലോ പിന്നെ ഇതൊക്കെ ഓരോ അപകടമൊക്കെ കേട്ടിഞ്ഞത്. കഴിഞ്ഞ വർഷല്ലല്ലോ അതും പേടിയാണ്. ഉ അതും പേടിയാണ് അധികം മഴ ആയാലും. പടിയാണ് ഉരുൾപൊട്ടലായിട്ടും. വേറൊ അതിക ചെയ്താ ഒരു ദിവസം കഴിഞ്ഞ കേൾക്കണതാ. മറ്റേ അങ്ങനെല്ലേനല്ലോ മറ്റേ കൊറ മഴ അ് നമ്മള്. ചെറുപ്പത്തില് ഒന്നും അങ്ങനൊന്നും. ഇല്ല ഇനി
ഇല്ല ആ പിന്നെ എ എന്റെ ചെറുപ്പത്തിൽഉണ്ടന്ന്. ഒരു വെള്ളപ്പൊക്കം.
വെള്ള ആ വെള്ളപ്പൊക്കെ ആ അത്ണ്ടായിനി. അല്ലാതെ ഇപ്പൊ ഒന്ന് കൊറച്ചൊന്ന് മഴ കൂടുതൽ പെയ്താല് ഈ ഉരുൾപൊട്ട് കേൾക്കക.
ഉം അതന്നെ ഉരുൾപൊട്ടൽ ഈ ഉരുൾപൊട്ടൽ ആകുമ്പോളാണ്. ഈ വെള്ളം കൂടുന്നത്.
ആ അതാണ് വെള്ളം കൂടാനായിരിക്കും. അത് എന്നാലും പല
പക്ഷെ ആ മരണവും അതും വീട് തകർക്കല്ല്. ആ ഒക്കെ കേക്കുമ്പോ ഭയങ്കര ഒരു എടുങ്ങാറാണ്.
അതെയല്ലെ അതൊരു ടെൻഷന. മക്കളൊക്കെ എവിടെന്നിട്ട് വീട്ടില് ഇല്ലേ?
ഓ മക്കളും പിന്നെ മോന് ഇവിട ഇല്ല മോള് ഇവിടെ ഇണ്ട്. ഒളു ഫോണയി തോണ്ടി കളിക്കുണ്ട്.
എന്താ പഠിക്കാ
ആ അ ആഹ് ഇപ്പൊ ആറാം ക്ലാസ്സിലാണ്.
ആഹ അത് ശെരി അസ് പോയിണ്ടാവൂല്ലേ?
ആഹ് പണിക്ക് പോയി വരാനായി മൂന്നണി ആവുമ്പോത്തേന് പണി കഴിയും.
ആ നേരത്തെ ഇറങ്ങുഅയികുലോ
ആ ആ് പ ഇന് പണിയാണ്. അപ്പോ ഏഴ് മണിക്ക് തുടങ്ങിയിട്ട് മൂന്ന് മണി വരെയാണ്.
ആഹ എന്റെ അസിന് പെയിന്റിങ് തന്നെ. അതതേപോലെ മൂന്ന് മണിക്കൊക്കെ. നിർത്ത നിർത്തുന്ന പറഞ്ഞോട്ട് ഇവിടെത്തെൽ
ആഹ് അങ്ങനെ തന്നെ വടി അങ്ങനെ തന്നെ ഇവടിം അങ്ങനെ തന്നെ നാല് മണിയാവകുമ്പോത്തേ ഇവിടെ എത്തും
ആ ആ ങ്ങാടിയിലും ഓരോരുത്തരെ കാണലും ഇതൊക്കെ പാടെ കഴിഞ് ഇവിടെ എത്ത്മ്പോത്തിന് ടൈം ആറണി ആറര മൂന്നെര മൂന്നര വരെ ഒള്ളൂന്നൊക്കെ പറഞ്ഞേക്കാ പിന്നെ വേണെങ്കി കൊറച്ച് ടൈം ഏറെം എടുക്കയിരിക്കും.
ആ ഇവിടെ ഇവലും അങ്ങനെ തന്നെ ചെൽപ്പം ആ കറക്റ്റ് ടൈമിലൊന്ന് ത്തൂല അഞ്ഞിപ്പൊട്ത്തെച്ച സാധനം ഓൽക്ക് അത് അടിച് തീർത്ത് അങ്ങനൊക്കെ അങ്ങനൊക്കെ നേരം ചെൽത് രണ്ടേ മുക്കാലൊക്കെ ആമ്പോത്തിന് ഒക്കെ തീർത്ത് ത്ത് പിന്നെ ഓല മൂന്നണി എങ്ങനോ ആട്ന്ന് തിരിഞ്ഞളിച് തിരിഞ്ഞ് കളിച് മൂന്നുമണിയക്കീട്ട്
ആ അതന്നെ പിന്നെ ഓലെ മേ ഒന്ന് ശരിയാക്കിയണെങ്കിലും കൊറച്ച് ടൈമ് ആ പെയിന്റും ഇതൊക്കെ കളയണമെങ്കിലന്നെ
ആഹ്
ടൈം എടുക്കും അപ്പോ
പിന്നെ ഇവടെ വന്നാലും ഉണ്ടാവും ഓല് കാണാത്ത ഒക്കെ ന്നട്ട് മോളിങ്ങനെ കാണിച്ചു കൊടുക്കല. അപ്പം പറയ് ആ ഇന്റെ മോളായി ഇന്റെ മേലന്തൊക്കെ ഉള്ളന്ന്‌ ഇൻക്കൊരു മോള്ണ്ടായത് റയും